ഓ.
ഹലോ, അസ്സലാമുലൈക്കും.
വലൈകും ക്കുംമുസ്സലാം.
ആ, എന്താ വർത്താനം?
നല്ല വർത്താനം.
ഉം. ചോറയ് ചോ?
ചോറൊക്കെ തിന്നു.
ഉം.
പിന്നെ.
ായില്ലേ
ഉറങ്ങട്ടെ ഇനി ഇങ്ങനെ
എപ്പഴാ നീക്കന്നു രാവിലെ?
അഞ്ചര ആദ്യക്കൊക്കെ നാല് നാലരക്കൊക്കെ നീ അലാറം ഉണ്ടായിരുന്നു. പിന്നെ നേരത്ത് അട് ഓഫ് ആക്കും. ഇപ്പം അഞ്ചര ആറ് മണിക്ക് മുമ്പ് മദ്രസ ഉണ്ട്.
ഉം.
പിന്നെ. ഇപ്പപ്പോ എത്രയാണ് ഉള്ളത് ഷുഗറ്?
ഇക്ക് ഷുഗർ മുന്നൂ അഞ്ഞൂറ്റി അറുപത് ഇപ്പൊ.
ആ, ആ.
ഉം. അള്ളാ അഞ്ഞൂറ്റി അറുപത് പറഞ്ഞാ കയ്യിൽന്ന് പോണ ഇതാണ്. എന്നിട്ട് ഐ കോഫി ഇല്ലേ.
ആഹ്
ഐ കോഫി കയ്ക്ക് ഞാന് പിന്നെ ഇൻഡസ്ട്രിവേല് ഉണ്ടായിരുന്നെ
ആഹ്
ഇന്നിട്ട് അയിന്ന് പിന്നെ ഈ പ്രോഡക്റ്റുകള് ഉണ്ടല്ലോ ഐ കോഫി ഐപ്ലസ് ഒക്കെ
ആഹ്
ആഹ് അതുണ്ടായിരുന്നു ഇന്റെ പ്രൊഡക്റ്റുകള് അപ്പൊ അത് ഒരു പെട്ടിയിലെന്നെ അമ്പെതെണ്ണം ഇണ്ടാവും
ആഹ്
ഉം അപ്പൊ അയിന്ന് ഓരോ പാക്കറ്റ് ഡെയിലി രാവിലെ ഇങ്ങനെ കുടിക്കുമ്പോ നമ്മള് ഷുഗറൊക്കെങ്ങെനെ മാറി മാറി വരും അതായത് നമുക്ക് ക്ഷീണം കൊയക്കൊന്നും ഇല്ലാണ്ടാവും ഉം
ആഹ്
അത് കുടിച്ചിട്ടില്ലെങ്കി നല്ല ക്ഷീണണ്ടാവും
അത് ശരിയണ്
ഉം ന്നിട്ട് ഞാന് പിന്നെ എപ്പഴും ഇങ്ങനെ മൂത്രൊഴിക്കാൻ പോകും ചെയ്യ രാത്രിയും പാതിരകൊക്കീം നീച്ചിട്ട് ഇങ്ങെനെ വെള്ളം കുടി ക്കും ചെയ്യാണേ അപ്പൊ വല്യമ്മ ഇത് കാണും ഇമ്മ വാതിലടച്ച് റൂമിലേക്കാരം പിന്നെ വല്യമ്മ വാതില് തുറന്നിട്ട് ഇങ്ങനെ കിടക്കുണ്ടാവും
ആഹ്
അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് കിടക്ക സിസേറിയന് ആണ്
ആഹ്
ആഹ് ഇങ്ങ്ട്ട് അതേ ഇന്നിട്ട് വെ ല്ലിമ്മ വല്ലിമ്മ രണ്ടൂസം ശ്രദ്ധിച്ചിക്കാണേ വല്ലിമ്മ ആഹ് ന്നിട്ട് വല്ലിമ്മ ഇമ്മാനോട് പറഞ്ഞു എടി സൂറെ പിന്നെ ഇങ്ങനെ അയിനിപ്പൊ എപ്പഴും മൂത്രൊഴിക്ക ക്കാം പോവും ചിയ്യാണ് എപ്പോഴും നീച്ചിട്ട് വെള്ളം കുടിക്കണണ്ട് അവൾക്കെന്താ പറ്റിക്കണ്എന്നൊക്കെ ചോയ്ച്ചാ വല്ലിമ്മങ്ങനെ പറയാണ് ഉമ്മാനോട് അവള് എപ്പളും പോവാണ് പിന്നെമ്മ പിന്നെ അങ്ങനെ കൊറച്ചൂസം ബാത് ത്റൂം ഇങ്ങനെ കഴുകാൻ വരുമ്പൊ ബാത്റൂമിന്റെ ഉള്ളിൽ വെള്ളപ്പൊടി
ആഹ്
വെളുത്തിട്ട് പൊടി അപ്പൊ ഞമ്മളെ ഷുഗറ് പഞ്ചസാര പൊടിയാത്രേയ് ഏഹ് അതൊന്നും അറിയില്ലല്ലോ ഇക്ക് ഇക്കാകെ പത്ത് പതിനെട്ട് വയസൊള്ളു ഏ അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ഇമ്മ ബാത്റൂം ഇങ്ങനെ ഒരച്ച് കഴുകുമ്പോ പൊടി
ആഹ്
ആ അപ്പൊമ്മാക്ക് സംശയം തോന്നീട്ടേ പിന്നെ ഞാന് ചോറ് കണ്ടൂടല്ലോ ചോറ് കണ്ടുകൂടാ അതുവരൊക്കെ നല്ലോണം സ്രാവും മുരുങ്ങക്കറീം കോഴിമുട്ടീം ആടും അതും ഇതൊ
നല്ലണം തിന്നിട്ട് അങ്ങ്ട്ട് ഉണ്ടപ്പക്ക്രുവായിരുന്നു എൺപതായപ്പത്തിന് ആഹ് പിന്നങ്ങ്
അങ്ങനൊക്കേണ് ല്ലേ